ബസ്
അതെ വളരണ്ട
അതെ എനിക്കും വളരെ സുഖമാണ് പിന്നെ നമ്മുടെ ഇപ്പോത്തെ സമൂഹത്തി ആകെ ലഹരി പടർന്ന പിടിച്ചിട്ടുണ്ടല്ലേ
തീർച്ചയായും ലഹരി അതിന്റേതായ ഉച്ചത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സമയണത്
ആ അതെ അതെ അൊ ലഹരി പല പേരുകളിലായിട്ടാണ് അല്ലെങ്കിൽ പല രൂപത്തിനും പല ഭാാവ ത്തിലുമാണ് ഇപ്പോല യുവാക്കൾക്കിടയില്ന്നുല്ല പ്രായ ഭേദമന്യ എല്ലോ എല്ലായിടെ എല്ലാവർക്കിടയിലും ഒരു പ്രചാരണം നേടിക്കൊണ്ടിരിക്കയാണ്ലെ അയിനെ ഏർ അയിനെതിരെ എന്ത് നിങ്ങൾക്ക് പറയാനുള്ളെ
ഈന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തി തന്നെ അടിവേരോടെ നശിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ് ലഹരിണ് പ്രത്യേകിച്ച് ഈ ലഹരി മാഫിയകളുടെ ലക്ഷ്യ ടുന്നത് തീർച്ചയായും വിദ്യാർത്ഥികളെ തന്നെ കാരണം എന്താണ വിദ്യാർത്ഥികൾക്ക് അത് തിരിച്ചറിയാനുള്ള വിവരവും അവർക്ക്തിനുള്ള പക്വതയുആയിട്ടില്ല എന്ന് തന്നെയാണ് ഈ ലഹരി മാഫിയകൾ മിക്കവാർ മിക്ക സമയങ്ങളിലും വിദ്യാർത്ഥികളെ ലക്ഷ്യമിടുക എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഈ ലഹരി മനുഷ്യനെ തന്നെ മനുഷ്യനെ മനുഷ്യനെല്ലാതാക്കാനും മനുഷ്യനെ ഒരു മൃ എ രൂപേണ ആക്കാനും ഈ ലഹരിക്ക് ഒരുപാട് സാധ്യതകളും കഴിവുകളും ഉണ്ട് ലഹരി ഒരു തവണ മ്മ ലഹരിയുടെ കെണിയിൽ ഒരു തവണ നമ്മള അകപ്പെെട്ട പിന്നെ നമുക്ക് അവിടെന്നൊരു തിരി ചെരുവുണ്ട അത് തന്നെയാണ് ചൂണ്ടാണിക്കുന്നത്
അതെ തീർച്ചയായിട്ടും ഇപ്പോ ഏ ഇനി പറഞ്ഞതുപോലെ തന്നെ പ്രധാനമായ ലഹരി മാഫിയകൾ അല്ലെങ്കിൽ ലഹരി ഈ വിതരണം ചെയ്യുന്നവരൊക്കെ പ്രധാനമായി ല ക്ഷമിടുന്നത് വിദ്യാർത്ഥികളെ തന്നെയാണ് കാരണം എ അവര് ഇതൊന്നും തിരിച്ചറിയാനുള്ള ഒരു പ്ര പ്രായം എത്തിയിട്ടില്ല എന്നുള്ളത് കൂടി അവര് എന്തേയ്യണം അവളുടെ ലക്ഷ്യ ലക്ഷ്യത്തി രക്ഷ്യത്തിലെത്താനുള്ള ഒരു കാര്യമായ അവർ കണക്ക എടുക്കുന്നുണ്ട് പ്രധാനമായിട്ടും സ്കൂളുകൾ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അവർ ഈ ലഹരി വിൽപന നടത്തുന്നുള്ളത് എന്നുള്ള അതാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു സത്യം എന്നുള്ളത് ഒരുപക്ഷെ വിധ്യാർത്പലരും ഒരു രസത്തിന് തുടങ്ങി അല്ലെങ്കിൽ ഒരു ചെറുതിൽ നിന്ന് തുടങ്ങി പലരും ഏ വലുതിലേക്ക് വലുതിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒ അവസ്ഥയാണ് ഇപ്പോനിലവില് പല മയക് ഏർ പല വിദ്യാർത്ഥികളൾ നമുക്കൊക്കെ കാണാൻ സാധിക്കും പല ആദ്യമൊക്കെ നല്ല രീതിയില് ഏമ്മ് മുന്നേറ്റം ഏ കാഴ്ചവെച്ചിരുന്ന അല്ലെങ്കിൽ വളരെ മികവുറ്റ വിദ്യാർത്ഥികളായിരുന്ന പലരും ഈ ഒരു ലഹരി ലഹരിയുടെ ആദ്യ ഏ പല വിദ്യാർത്ഥികളുടെ പ്രേരണയാൽആകാം ഏ ഇത്തരം ലഹരികളെ നുണയുകയും അതുപോലെ തന്നെ പിന്നീട് അത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ത്വര അവരില് ഏ ജനിക്കുകയും ഇങ്ങനെ അവരടെ അവരുടെ പഠനത്തെയും അതുപോലെ തന്നെ മറ്റ് അവരുടെ മാനസിക ശാ ശാരീരിക ഉല്ലാസങ്ങളൊക്കെ ബാധിക്കും ന്ന രീതിയിലേക്കാണ് ഈ ലഹരി എന്നുള്ളത് പലരെയും എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏ പ്രധാനമായും ലഹരി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രത്തോളം ലഹരി വിദ്യാർത്ഥികൾക്കിടയിലാണ് കാര്യമായിട്ടും ഏർ ലഹരിയുടെ പി പിടിമുറുക്കം ഉണ്ടായിട്ടുള്ളത് അല്ലെ അത് സത്യമല്ലേ
തീർച്ചയായും തീർച്ചയായും ഒരു ഞാനൻ അതിനോട് യോജിക്കുന്ന ഒരു വെ ക്തി തന്നാണ് ഒരു സാമൂഹ്യ വ്യക്തി ന്ന നിലയിൽ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു സത്യം തന്നെയാണ് ലഹരി എന്ന് പറയുന്നത് ലഹരി എന്ന് ലഹരി അതിന്റെ ഉച്ഛതയിലെത്തി ലഹരി ഒരാളെ പിടികൂടി ടിയാൽ പിന്നെ ആ പിടുക്ക നുറുക്കം വിടുന്നുന്നത് വരെ ആ വ്യക്തിക്ക് അതിന്റെ ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതമായി ഒരുപ ബന്ധവുമില്ല എന്നതാണ് ലഹരി എന്ന് പറയുന്ന ഈ മഹാവിപത്ത് നമ്മുടെ സമൂഹത്തെ തന്നെ ഏ നശിപ്പിക്കാൻ വളരെ ശേഷിയുള്ള ലഹരി എന്ന് പറയുന്ന അവസ്ഥൽ എ മ മറ്റ മറ്റുള്ള ആറ്റം ബോംബുകളെക്കാൾ ന്യൂക്ലിയർ ബോമ്പിനെക്കാളും വളരെ ശക്തമായി നമ്മുടെ നാടി നാട്ടിൽ പാ കാഞ്ഞു വീശൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ലഹരി എന്നത് വിദ്യാർത്ഥികളിലൂടെ അത് പരത്തി മറ്റു ജനങ്ങളിലേക്കും മെത്തിച് അത് ഒരുപാട് നാശനഷ്ടങ്ങളും ഒരു ഒരുപാട് നഷ്ടങ്ങളും നമുക്കും അവരുടെ വീട്ടുകാർക്കും ഒരുപാട് പേർക്ക് സമൂഹത്തിന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സമൂഹത്തിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇന്ന് ലഹരി ഉ പ കൊറച്ചായിട്ട് ഒരു അൻപത് ശതമാനം അയില് അറുപത് ശതമാനം വിദ്യാർത്ഥികളാണ് കാരണം വിദ്യാർത്ഥികൾ അതിന്റെതായ ചി ചിന്തകളിലേക്ക് പോ പോ പോയി തൊട്ങ്ങി തിന്റെ സമയാണത് പോയി തൊട്ങ്ങിയ സമയം മുതല് പോയാൽ പിന്നെ അവർക്ക് അതിൽ രക്ഷ ണ സാധിക്കല്ല പിന്നെ അവരും അതിന്റെ കണ്ണുകളുമായി കൈക്കോർക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായും ലഹരി നമ്മുടെ മനസ്സിനെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ആ തവ് നമ്മുടെ ഉള്ളിലുള്ള ഓരോ അവയവങ്ങളെയും നശിപ്പിക്കാൻ കല്പ്പുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ലഹരി എന്ന് പറയുന്നത് അത് ലഹരിക്ക് ലഹരിക്കെതിരെ ഗവൺമെന്റും മറ്റു സ്ഥാപനങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോ ഇപ്പോ നമുക്കറിയാം ഓപ്പറേഷൻ തൂഫാൻ ഒരുപാട് പേരെ നമ്മക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് നമ്മളതന്ന് വിദ്യാർത്ഥി കേന്ദ്രീകരണമായ ഒരു അന്വേഷണം വിദ്യാർത്ഥി വിദ്യാലയങ്ങൾ കേ ചിത്രീകരമായരു അന്വേഷണം നടത്തുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ലഹരി എന്ന് നമ്മുടെ നമ്മുടെ നാട്ടിൽന്ന് തുടച്ചു നീക്കേണ്ട ഒരു മഹാവിപത്ത് തന്നെയാണ് ലഹരിന്ന് പറയുന്നത്.
അതെ നീ പറഞ്ഞതുപോലെ തന്നെ ഏ ഇതില് ഏ നീ പ്പോ സൂചിപ്പിച്ചല്ലോ നമ്മടെ വീടുകളിൽ നിന്നൊക്കെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകു ന്നുണ്ട്ന്ന്ള്ളത് അത് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യ ഓർമ്മന്ന നമുക്ക് കൊറച്ച് മാസങ്ങൾക്ക് മുമ്പ് പത്ത് അത്ര മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയകിലൂടെക്കെ കണ്ടും വായിച്ചും കേട്ടും അറിഞ്ഞരു സംഭവമാണ് ഏ ലഹരി ഉപയോഗിക്കാൻ ലഹരി ഉപയോഗത്തിന് അടിമയായ ഒരു മകനെ ഏ അത് പിന്നീടത് ഉപയോഗിക്കാൻ വേണ്ടി എന്തേയ്തു അതിന് വേണ്ടി പണം കണ്ടെത്താൻ പറ്റാത്ത രീതി വന്നപ്പോള് അവസ്ഥ വന്നപ്പോള് അത് തന്റെ മാതാവിനോട് അത് ചോദിക്കുകയും ആ പണം ചോദിക്കുകയും പക്ഷെ മാതാവ് കൊടു കൊടുക്കാൻ തയ്യാറാകാത്തത് മൂലം ലഹരിയിലായിരുന്ന ലഹരി ഉപയോഗിച്ചുകൊണ്ടായിരുന്ന അദ്ദേഹം ആ ചോദ്യം ചോദിച്ചിരുന്നത് അങ്ങനെ അതിന്റെ അതിന്റെ മൂല ഏ പ്രത്യേകാതം എന്നോണം ഏ ആ ആ വ്യക്തി എന്തയ്തു തന്റെ പത്തു മാസം നൊന്തു തന്നെ പ്രസവിച്ചാ തന്റെ മാതാവി പിന്നെ അവിടുന്ന് വെട്ടി കൊലപ്പെടുത്തുന്ന ഒരു സംഗതി. ഒരു വാർത്ത നമ്മുടെക്കേ ഹൃദയാന്തരങ്ങൾ വളരെയധികം ഒരു വേദന ഉളവാക്കിയ ഒരു കാര്യ മായിരുന്നു അത് ന്ന്ള്ളത്. കാരണം അത്രത്തോളം ലഹരി ഒരു മനുഷ്യനെ പിടിമുറുക്കിയാല് അവന്റെ സ്വഭാവങ്ങളെയും അതുപോലെ അതുപോലെ തന്നെ അവന്റെ ഇച്ച്ചകളെ എല്ലാം നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ലഹരി ഏ ലഹരിയുടെ നമ്മള് സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അയിന് അത്രത്തോളം ഒരു സാമൂഹിക വിപത്തായി ഏ ഇങ്ങനെ ലഹരി മാറിയിട്ടുണ്ട്. എന്നുള്ളതാണ് സത്യം. ഇത് അവസാനം അതുപോലെ തന്നെ ഡൽഹിയെ പിടിച്ചുകെറ്റാൻ വേണ്ടി സർക്കാർ മറ്റു ഏ സാമൂഹിക സംഘടന നകളൊക്കെ രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലഹ രിയെ പിടിച്ചു കെട്ടാനായി നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ ഇ ഇപ്പോൾ നെലവിൽ വന്നൊരു സംവിധാനമാണ് തൂഫാൻ എന്നുള്ളത്. അത് ലഹരിയെ എന്തയും ലഹരി അതിന്റെ വിതരണക്കാരെയും അതുപോലെ തന്നെ അതിന്റെ ഇതിലൊരു ഇതിലൂടെ പ്രധാന ലക്ഷ്യമിടുന്നത് എന്നുള്ളത് ലഹരിയുടെ അടിവേരി അടിവേറി ഇറക്ക അറക്കുക. എന്നുള്ളതാണ് കാര്യമായിട്ടും ഈ ലഹരി എത്തിക്കുന്ന അതിന്റെ മേലെ തട്ടിലുള്ളവരെ പിടികൂടുക എന്നുള്ള ലക്ഷ്യത്തി ഇപ്പൊവിടെയാണല്ലോ നമ്മുടെ സർക്കാർ ഒരു ലഹരി ഏ ലഹരിയെ പിടിച്ചു കെട്ടാൻ വേണ്ടിയി അല്ലെ ലഹരി വിതരണക്കാരെ പിടിച്ചു കെട്ടാൻ വേണ്ടിയുള്ള ഈ ഒരു വിപത്ത് നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കാൻ വേണ്ടി ഏർ ഇത്തരം ഒരു പ്ര ധവള പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതിൽ ശ്രദ്ധേയമായൊരു പ്രവർത്തനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ തൂഫാൻ എന്നുള്ള പരിപാടി ഇങ്ങനെ ലഹരി എന്നുള്ളത് വളരെയധികം സാമൂഹിക വിപത്തുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യ അതിന്റെ വാസ്തവം എന്നുള്ളത് ഇതില ലഹരി മനുഷ്യനെ എത്രത്തോളം ഇല്ലാതാക്കും എന്നൊക്കെ അല്ല അത് ഉപയോഗിച്ച് തുടങ്ങിയാൽ അതല്ല അതെങ്കിൽ അതിന്റെ രസം ഒന്ന് നുണഞ് കഴിഞ്ഞാല് പിന്നീട് അതില്ലാതെ വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികള അടക്കം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതേ
തീർച്ചയായും അതേ ഇനി ഈ ലഹരിക്കെതിരെ തീർച്ചയായും ഒരു ഈ സർ ക്കറും ഗവൺമെന്റും നാട്ടുകാരും വീട്ടുകാരും ഒരുമിച്ചച്ച് ഇറങ്ങി അതിനെതിരെ കർശനമായ നടപടി എടുക്കണം എന്നത് തന്നെയാണ് എന്റെ അഭിപ്രായത്തില്ക്ക്ഈ ലഹരി നമ്മുടെ നാട്ടിൽ എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം നമ്മുടെ നാടിന്നും നമ്മുടെ സമൂഹത്തിനും എല്ലാത്തിനും അതൊരു വലിയ ഭീഷണി തന്നെയാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത് ലഹരി നമ്മൾ ഉപയോഗിച്ച നമ്മുടെ തലച്ചോറിന് അതായത് നമ്മുടെ നർവസ് സിസ്റ്റത്തെ തന്നെ അത് ബാധിക്കുന്ന കാര്യ ര്യം തന്നെയല്ലെ ലഹരിയെന്നത് നമുക്ക് ആരാണെന്ന് അറിയുന്നില്ല മാത മാതാവാണോ പിതാവ് പിതാവാ ണോ അതായത് നമ്മുടെ സഹോദരിയെ പോലും ആ ആക്രമിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മിൽ ഉണ്ടാക്കി തീർക്കുന്നത് ഈ ലഹരി എന്ന് പറയുന്ന വസ്തു ഈ ലഹരി ഉപയോഗിക്കുന്നത് നമ്മള് മറ്റൊരു ചീത്ത പ്രവർത്തി ഏറ്റവും മോശപ്പെട്ട പ്ര പ്രവർത്തിയാണ് ഈ ലഹരി ഉപയോഗം എ പറയുന്നത് അത് നമ്മുടെ മ നസിലാക്കുന്ന എല്ലാവ വസ്തുക്കളും നമുക്ക് നിഷിദ്ധമാക്കേണ്ടതാണ് തീർച്ചയായും ഇതിനെതിരെ നല്ല രീതിയിൽ നമ്മൾ ഗവൺമെന്റ് ൻ്റായാലും എല്ലാവരും കർശനമായ നിലപാടെടുക്കണം മെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം
ആ അതെ ഏ എനിക്കും ആ നിലപാട് തന്നെയാണുള്ളത് ഈ ഒരു വിപത്ത് നമ്മുടെ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷ ത്ത് നിന്നും ഇല്ലാതാക്കിക്കൊണ്ട് വരുന്ന ഒരു തലമുറയെ നല്ലൊരു ലഹരിമുക്ത ഒരു ഒരു ജനറേഷൻ നാക്കി മാറ്റി ഒരു തലമുറയാക്കിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വരണമെന്നാണ് എനിക്കും പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ ലഹരിയൊക്കെ ഉപയോഗിച്ചു ഏ ഞ ഞാൻ ഫസ്റ്റ് ആ ആദ്യമേ പറഞ്ഞതു പോലെ തന്നെ ആ് ഇത് ആദ്യ ഒരു രസത്തിന് തുടങ്ങി പിന്നീട് അതങ്ങോട്ട് അത് ഇല്ലാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് ക്കാണ് ഇത് നമ്മുടെ ഈ ഒരു ഭാവി തലമുറയെ ഇല്ലാതാക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു അപകടകരമായ അവസ്ഥ എന്നുള്ളത് കാരണം അത്രത്തോളം ഈ ലഹരി് മനുഷ്യ നാടീനരമ്പുകളിലെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് മനുഷ്യന്റെ ചിന്തകളെയും അത് ഏ അവന്റെ ഏ വികാരങ്ങളെയും വിചാരങ്ങളെ ഒക്കെ ആ നിയന്ത്രിക്കും എന്നുള്ളതാണ് മറ്റു ഇതിന്റെ അപകടം മായ അവസ്ഥ എന്തായാലും ഈ ലഹരിയെ കുുറിച്ച് ഒരുപാട് നമുക്ക് പറയാനുണ്ട് അത് നമുക്ക് മറ്റൊരു രീതിയിൽ സംസാരിക്കാം അല്ലെ
തീർച്ചയായും തീർച്ചയായും ഇപ്പൊ സമയം അധികരിച്ചത് കാരണം നമുക്ക് ഒരുപാട് സംസാരിക്കാൻ സാധിക്കല്ല എന്ന ആയിക്കോട്ടെ താങ്ക് യു ശരി ശരി ശരി